ഹലോ ഹലോ ആ കേക്കാൻ പറ്റുന്നുണ്ടോ? ആ എന്തൊക്കെയുണ്ട് വിശേഷം. സുഖമാണോ? എനിക്ക് കേകാം.
ആഹ് സുഖായിട്ടിരിക്ന്ന്. ആ കേക്കാൻ കൊട്ടുന്നുണ്ട്. ആ പിന്നെ അവിടെ എന്തുണ്ട് വിശേഷം?
ഞൻ ഇ ഇവിടെ പിന്നെ ഇന്നിപ്പോ മഴയൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ടൊരു ചെറിയ ചൂട് ആഹ് കാലാവസ്ഥ, ഇച്ചിരി മോശവാ. ചൂട് കാലാവസ് ത്ത. ഭയങ്കരായിട്ട് അങ്ങ് ചൂടാവ്വാ ഉം ഞാനിന്ന് ഇങ്ങനെ ആ ഞാനിന്നിങ്ങനെ നിന്ന പ്പഴേ ഞാനിങ്ങനെ നിന്ന പ്പഴാണ് നമ്മുടെ റോഡില് പിള്ളോരൊക്കെ ബസ്സ് കയറാനായിട്ട് പോവ്ന്നത്കണ്ടത് കെട്ടോ അതായത് സ്കൂൾ ബസ്സ് ഇപ്പസ്കൂള് തുറന്നല്ലോ ജൂൺ മാസം ആയപ്പം സ്കൂള് തുറന്നല്ലോ ആ സമയ ത്ത് അവരാണെങ്കിൽ ഇങ്ങനെ ബസ്സിന് പോവാനായിട്ട് അപം ഞാൻലോചിക്ക ക്കാരുന്നു എന്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞങ്ങടെ വഴിന്ന് പറഞ്ഞ ഒരു ചെറിയ വഴിയായിരുന്നുകേട്ടോ ആ വഴിയെ ഞങ്ങള് നടന്നായിരുന്നുപോന്നത് നല്ലദൂരം ഉണ്ടായിരുന്നു സ്കൂള് ടൗണിലായിരുന്നു ഞങ്ങളുടെ ഇച്ചിരി ഗ്രാമപ്രദേശ ആരുന്നേ അന്നേരം അത്രയും ദൂരം നട ന്നാര്ന്നു ഞങ്ങൾ പൊക്കൊണ്ടിരുന്നത് ന്നതെ
ഉം അയ്യോ അങ്ങനെ പറഞ്ഞ പ്പഴാണ് എന്റെ ബാല്യകാലോം ഞാൻ ഓർക്കുന്നത് ഞങ്ങടെ ബാല്യകാലം എന്ന് പറഞ്ഞ എന്റെ ബാല്യകാലം എന്ന് പറഞ്ഞ വളരെ ക ട്ടം പിടിച്ച ബാല്യകാലമായിരുന്നു ഒരു നേരത്തെ ഭക്ഷണത്തൂടി ബുദ്ധിമുട്ടിയ കാലമാരുന്നു അപ്പഴ്ന്ന് പറഞ്ഞാൽ സ്കൂൾ ബസ് ഒന്നുമില്ല കെട്ടോ ഞാൻ എന്തോ ചെയ്യുവായ്രുന്നു അറിയോ കുടയില്ല അന്നത്തെ കാലത്ത് കോട്ടന്റെ കുടയാര്ന്ന് ആ ഒരു കോട്ടന്റെ കുട കൂടി ഞങ്ങൾക്ക് ക്കില്ലാരുന്ന് അപ്പോ സ്കൂളിൽ പോകുന്ന സമയത്ത് നടന്നാ വീട്ടിൽ നിന്ന് പോകുന്നത് ഈ പോകുന്ന സമയത്ത് മഴ പെയ്യുമ്പഴ് എന്റെ അമ്മയാണ് ങ്കില് ചേമ്പില ചേമ്പില വെട്ടിത്തരുവാരുന്ന് കയ്യില് ആ ചേമ്പിലയും പിടിച്ചു സ്കൂളി ചെല്ലുമ്പോഴ്ത്തേക്കും ഫുള്ളു നനഞ്ഞു പോവും അപ്പൊ ടീച്ചറ് ചോദിക്കും ഏ നിനക്കെന്താ വല്ലടവും കേറി നിന്നിട്ട് വന്നാ പോരേന്ന് ഒരു കുറ്റപ്പെടുത്തല് അപ്പൊ നമു സങ്കടോം വരും
ആ അതൊക്കെ അവർക്ക് നമ്മ ട അവസ്ഥ അറിയില്ലാരുന്നു അല്ലേ ഈ ചേമ്പിലാന്ന് പറയുമ്പം നമുക്ക് വല്യയ ചേമ്പിന്റെ ഇലയാണോ
ആ അതെ അതെ ഞങ്ങടെ നാട്ടിൽ ചേമ്പെന്ന അയ്ന് പറയുന്നത് ഓരോ നാട്ടിലും ഓരോ രീതിയല്ലേ പറയുന്ന അപ്പൊ ചേമ്പില പിടിച്ചിട്ട് വല്ല്യ ചേമ്പിലയാണ് അപ്പൊ തല നനയത്തില്ല പക്ഷേ ദേഹം ഫുള്ളും നനയും ദേഹം ഫുള്ളും നനയും കാരണം ഒരു ബാഗൂടി ഇല്ല ബുക്കും പുസ് തവും കൈ പിടിച്ചുകൊണ്ടാരുന്നു പോയ്ത് അതൊക്കെ ഇപ്പോഴത്തെ കാലത്ത് ഇപ്പോഴ്ത്തെ കുട്ടികൾക്കൊക്കെ എന്താ സൗകര്യങ്ങളാണ് നടന്ന് വീടിന്റെ മുറ്റത്ത് സ്കൂളായ കൂടി ബസ്സിനാ പേരന്റ്സ് വിടുന്നത് അന്നത്തെ കാലത്തെന്ന് പറഞ്ഞ നമ്മള് പതിനഞ്ച് മിനിറ്റ് വേണം സ്കൂളിലോ നടന്ന് കേറി പോകാനായിട്ട് ആ പതിനഞ്ച് മിനിറ്റ് ബുക്കും പുസ്തകവും കയ്യിൽ വെച്ചിട്ട് ഒരു കൈയില് പേനായും പെൻസിലും ഒക്കെ പിടിച്ചിട്ടായിരുന്നു പോകുന്നത് കാരണം ഒരു ഇൻസട്രമെന്റ് ബോ സൂടി ഇല്ല ഇടാനായിട്ട് അങ്ങനത്തെ ദാരിദ്ര്യം പിടിച്ച കാലമാരുന്നു
ബാഗ് കൂടി ഇല്ലായിരുന്നു ലേ പക്ഷേ ഞങ്ങടെന്ന് പറഞ്ഞാല് ആ ഗ്ര മീണ പ്രദേശാണന്ന് പറഞ്ഞാല് റോഡ് ല് എന്തികയിഞ്ഞാല് ബസ്സൊകെ വരുവായിരുന്നു പിന്നെ നമ്മുടെ സാമ്പത്തികത്തിന് അന്ന് ബസ്സിലെന്നും കയറ്റിവിടാൻ പറ്റുന്ന ഒര് സാമ്പത്തിക സ്ഥിതി ഒന്നും ണ്ടായിരുന്നില്ല ന മ്മളെരു മിഡിൽക്ലാസ് ഫേമിലിയായിരുന്നേ അതുകൊണ്ട് ആ പിന്നെന്താ ച്ചാല് ബസ്സിന് ല്ലെലും ഒരു പാട് കുട്ടികള് ണ്ടായിരുന്നത് കൊണ്ട് നമ്മള് നടന്ന് അത്ര ദൂരം പോയപ്പോ നമ്മക്ക് അത്ര ദൂരം പോകുന്നതിന്റെ ദൂരം നമ്മളന്ന് റിയുന്ന് ണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പം ഞങ്ങടെ വീടിന്റെ അവിടെയൊക്കെ ഒരുപാട് വികസിച്ചു ഇപ്പം വീടിന്റെടുത്ത് ആ അങ്ങനെ ബസ്സ് നമ്മടെ പാ പ്രൈവറ്റ് ബസ്സ് വരും ആ ബസ്റ്റോപ്പ് ആയി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആയി ഒത്തിരി പുരോഗമിച്ചു കേട്ടോ ഇപ്പോഴത്തെ കുട്ടികൾക്കാണെങ്കിൽ ഒര് ഇപ്പം മി ഫോണ് വന്നത്‌ന് ശേഷം ആണെങ്കില് മൊബൈല് ആ മൊബൈലാണക്കില് ആ ല്ലാ കൊറോണേടെ സമയത്ത് ഓൺ ലൈൻ ക്ലാസുകളും ഒക്കെ ഉണ്ടായിരുന്നല്ലോ ഞങ്ങടെ കെ സമയത്ത് ന്ന് പറഞ്ഞാമൈ ബയ് ലെന്നും കണ്ണ് അന്ന് മറ്റേ കീ പാഡ് ഫോണെക്കെയിരുന്നു ഇപ്പഴത്തെ കുട്ടികൾ ജനിച്ചു കുട്ടികളുടെ കയ്യിൽ തന്നെ നമ്മുടെ ടച്ച് സ്ക്രീനുള്ള ഫോണ കൊടുക് ക്ന്നേ
ഉം ഉം ഉം അതെ ഞാൻ ഫോണൊക്കെ യൂസ് ചൈതന്ന് പറഞ്ഞ് കയിഞ്ഞാൽ ഉപയോഗിക്കാൻതുടങ്ങിയത് ഈ അടുത്തകാലത്താണ് എനിക്ക് അതിനെ കുറിച്ച് ഒന്നും അറി ത്തില്ലായിരുന്നു അന്ന് ഇപ്പോ യുള്ള പൊടികുഞ്ഞുങ്ങൾക്ക് അതായത് ഒര് മൂന്ന് വയസ് തൊട്ട്ള്ള മൂന്ന് വയസ്സ് ന്ന് പറയണ്ടാ ഒര് രണ്ട് വയസ്സുള്ള കുട്ടികൾക്ക് വരെ ഫോണ് ങ്ങനെ ഉപയോഗി ക്കണ്ടന്ന് അറിയാം പക്ഷേ അന്നത്തെ കാലത്ത് പെൻസിപ്പ്ഫോണില്ല നല്ല ഡ്രസ്സ് ഇല്ല നല്ല ചെരുപ്പ് ല്ല ഒര് എനിക്കെരു ചെര്പ്പ്എന്റെ അന്നത്തെ കാലത്ത് റിയാമോ പാരഗണിന്റ നീലേ വെള്ളേ ള്ള വള്ളി ചപ്പല്
അതെ അതെ അറിയാ അറിയാ റിയാ
ആ വള്ളി ചപ്പല് എന്റെ അമ്മ വേടിച്ച് തരും ആ വള്ളി ചപ്പല്ഞാൻഏകദേശം ഒന്നൊന്നര വർഷം ഉപയോഗിക്കും എന്റെ കണക്ക് പ്രകാരം കാരണം ന്ന് പറഞ്ഞാൽ ഇത് തേഞ്ഞിട്ട് പറഞ്ഞാ മുന്നിൽ മാത്രം കാണും പുറകുവശം ആ ഉപ്പുറ്റിയുടെ ഭാഗം ക്കെ മൊത്തം വട്ടത്തില് ഫുള്ള് കീറി പോയി തേഞ്ഞ് തേഞ്ഞ് അപ്പം വീട്ടി ചെല്ലു പ്പോ കുപ്പി ചില്ലുകള് കൊള്ളും പിന്നെ ഈ മുള്ള് കള് കലേകൊണ്ട് കീറും കാരണം ചെരുപ്പിന്റെ ഫ്രണ്ട് മാത്രം ഇടാന്ണ്ട് ബേക്ക് വശം നമ്മക്കില്ല അങ്ങനെ തന്നാലെരു സ സന്തോഷേ ന്നുകാലിലിടാൻ ഒര് ചപ്പല് ണ്ടല്ലോന്ന് പറഞ്ഞ് ഇപ്പോഴത്തെ കാലത്ത് എന്ത് ഇപ്പഴത്തെ കുട്ടികൾക്ക് എന്തുവാണ്എല്ലാ സൗകര്യങ്ങളുമുണ്ട് എല്ലാ ആഡംബരത്തോടും സൗകര്യ ത്തോടും കൂടിയാണ് കുട്ടികൾ സ്കൂളിൽ പോക്കുന്നതു വരുന്നതും ജീവിക്കുന്നതും അന്ന് ഭക്ഷ ണ്ണംഇല്ലായിരുന്നു അന്ന് ഞാൻ എന്തു ചെയ്യും ന്നറിയാമോ ഒരു പാത്രം വീട്ടീന്ന്കൊണ്ടുപോയിട്ട് ദാരിദ്ര ള്ള കാലമായിരുന്നു ആദാരിദ്രള്ള കാലത്ത് ഈ പാത്രം വീട്ടീന്ന് തൂക്കുപാത്രം മായിരുന്നു എന്റെ വീട്ടീന്ന്തരുന്നത് ഈ തുക്കു പാത്രം കൊണ്ട്ആദ്യമേ കഞ്ഞി എടെന്ന് മേടിച്ച് നിറച്ച് കഞ്ഞികുടിക്കും കുടിച്ചിട്ട് പിന്നെ പറയും കഞ്ഞി അമ്മേ വിശക്ക് ക്ക് ന്നന്ന് എന്തിനാണെന്ന് അറിയാമോ എ ന്റെ വീ ട്ട് ല് എന്റെസഹോദരങ്ങൾക്കും എന്റെ അമ്മയ്ക്കും ഭക്ഷണം കൊണ്ട് കൊടുക്കാൻ ആയിട്ട് അപ്പോന്നിട്ട് ഞാൻ ആ പാത്രം നെറച്ച് കഞ്ഞി വേടിക്കും കഞ്ഞി വേടിച്ചിട്ട് കഞ്ഞീമ്മ ചോദിക്കു ക്കും എന്താ കുട്ടീ നിന ക്കൊരുനെറച്ച് കഞ്ഞി വേണോ നീയൊരു പാത്രം കഞ്ഞി കുടിച്ചതാണല്ലോന്ന് അതിനെപറയ്ന്ന് കഞ്ഞിയമ്മേനിക് ക്കാണെ വിശന്നിട്ട് വയ്യ ഞാകഞ്ഞിഅമ്മേ ഇച്ചിരെ കഞ്ഞൂടെത്താ ഭയങ്കരം വിശപ്പന്നു പറഞ്ഞു അപ്പോ കഞ്ഞിഅമ്മ ഒരു മനസ്സില്ലാ മനസ്സ് സ്സോടി ഒരു ദേഷ്യത്തോടും കൂടി ഇങ്ങെട് പാത്രമെന്നുപറയും അപ്പൊ ഞാനെൻ്റെയാ പാത്രം നീട്ടിക്കൊടുക്കും നീട്ടിക്കൊടുക്കുമ്പംൺ അപ്രോം ഇപ്രോം നിക്കുന്ന കുട് ട്ടിയള് നോക്കി എന്നെ നോക്കി ചിരിക്കും പഷേ ഞാനതൊന്നും ചിന്തി ത്തില്ല അപ്പെൻ്റെ സഹോദരങ്ങൾടെ വിശപ്പ് അവൾടെ വിശപ്പടങ്ങാനായിട്ട് ഈ ഭഷ്ണം കൊടുത്താൽ നല്ലതാണെന്നു വിചാരിച് ഞാനാ പാത്രം ഒന്നും ചിന്തിക്കാതെ കഞ്ഞിമ്മേടെ മുന്നിലോട്ട് നീട്ടിക്കൊടുക്കും അപ്പോ കഞ്ഞിമ്മ്യാ കഞ്ഞിനെറച്ചൊഴിച്ച്തരും പാത്രത്തീ അത്കൊഴ്ച്ചടച്ചിട്ട് ഞാനാടച്ചെക്കും ടച്ചുവെച്ചിട്ട് ഞാനതുംകൊണ്ട് വീട്ടിലേക്ക്നേരെഓടും ഓടയിട്ടാ കഞ്ഞികൊണ്ട് വീട്ടി കൊടുക്കും കൊടുക്കുന്ന സമയത്ത് ഞാൻ കൊണ്ടുവരുന്ന ഉച്ചഭഷ്ണോം നോക്കി എൻ്റെ അമ്മയും എൻ്റെ സഹോദരങ്ങളുംഇരുന്ന് അത്രക്ക് ദാര് ദ്ര്യവാരുന്നു ആ ഭഷ്ണം കൊടുക്കുമ്പോൾ ആ പാത്ര ത്തിലവരൊഴിച്ച് കുടിക്കുമ്പൊ അവര്ടെ മൊഖത്തൊണ്ടാകുന്ന സന്തോഷം അതെനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ഇപ്പഴുവതെനിക്കോർക്കുമ്പോ എനി എനിക്ക് കരച്ചില് വരും അന്നെൻ്റെ ബാല്യത്തില് ഞാനനു ഭല്ച്ച എൻ്റെ ബുദ്ധിമുട്ടുകളും എൻ്റെ സഹോദരങ്ങള് ഞാങ്കൊടുത്ത കഞ്ഞി കുടിച്ച് കഴിഞ്ഞകാല്യോർക്കുമ്പോ എൻ്റെ കണ്ണ് കൂടെ നെറ കണ്ണ്നീരിപ്പഴും വരാറുണ്ട്
ആണല്ലേ പഷേ പക്ഷേ ഒരു കാര്യവൊണ്ടേ ഇപ്പഴ്ത്തെ കുട് ട്ടികൾക്കെന്നു പറഞ്ഞാ അങ്കൻവാടി കുട്ടികൾക്കൊക്കെ ആണെങ്കില് ഓർമ്മയൊണ്ടോ കഴിഞ്ഞതവണ ഒരു റീൽസില് ഹിറ്റായാരുന്നൊരു കുട്ടി പറഞ്ഞില്ലേ എനിക്ക് ബിർണാണി വേണം ബിർണാണി ന്നും പറഞ്ഞിട്ട് ഹ് ബിരിയാണിവേണവെന്നും പറ പതുക്കെ ഹ് ആ ആംഉം വറഞ്ഞുംറ്റാങ്ങനെ വിദ്യാഭ്യാസമന്ദ്രി ആ കുട്ടികൾക്ക് ബിരിയാണി ഒരു നേരം ഒര് ആ അവർടെ മെനുഒക്കെമാ മാറ്റിയാര്ന്നല്ലോ നമ്മളെ ഞാമ്പടിക്കുന്ന സമയത്ത് ഞങ്ങള് പഠിക്കുന്ന സമയത്ത് കഞ്ഞീം പയറും പിന്നേ എടക്ക് മറ്റേ മൊ പാല് കിട് ട്ടുവാരുന്നു എൻക്ന് ബുധനാഴ്ച്ചോസം ആന്തോന്നു പാലുംമൊട്ടേം പാലുംമൊട്ടേം പിന്നെ കഞ്ഞീം പയറുവാര്ന്ന് ആ അങ്ങനെഎണ്ടാരുന്നു പിന്നാണെങ്കീ ആ ഇപ്പഴ്ത്തെ കുട്ടികൾക്കോരോ ദിവസവു ഓരോ മെനുവാ അതുഅങ്കൻവാടികുട്ടികൾക്കുമുതല് ആആ സ്കൂളില് പ്ലസ്സ്ടുവരെ പഠിക്കുന്ന ഗവൺമെൻ്റ്സ്കൂൾ ഒരുപാട് ഒരുപാട് നേട്ടങ്ങളൊണ്ടായി പോ ഈകുട്ടികൾക്കാണെങ്കിലും ആ മൊബൈൽഫോണാണെങ്കിലും നമ്മളെ കാട്ടിലും വിവരസാങ്കേതിക വിദ്യയില് അവര് നല്ല ഒരു അവർക്ക് മുന്നേറ്റമുണ്ട് ഇപ്പോ ഓൺലൈൻ ക്ലാസ്സുകളാണെങ്കിലും പ്രൊ- റ്റ്വൽത്താണെ ങ്കിലുഒക്കെ ഇപ്പം ഒരു കാര്യം പഠിക്കണംന്നൊണ്ടെങ്കില് നമ്മള് ചെലപ്പം ഇങ്ങനെ വായിച് വിട്- ട്ടാ മനസ്സിലാവാത്തതുകൊണ്ടാണ് അവർക്ക് ദ്യശ്യമാധ്യമങ്ങളിലൂടെ- അവരെ അത് കാണിച്ച് പഠിപ്പിക്കും അപ്പം മനസ്സിലത് നിയ്ക്കും അതുപോലെ പണ്ടത്തെ ടീച്ചറമാരൊക്കെ ഓർമയൊണ്ടോ വടി എടു- അടിം ആഹ്ഒ തെറ്റിച്ചാലടീയ്ക്കുവാര്ന്ന് നല്ല രീതീക്ക് അടീം ആഹ് പി- പിച്ചും ഞുള്ളും ഒക്കെക്കിട്ടിയാ നമ്മള് വളർന്നെ പക്ഷേ ഇപ്പോഴത്തെ കുട്ടികളെ ഒന്ന് തൽ- ല്ലാമ്പോലും നമുക്ക് പറ്റത്തില്ല അത് അയലും അതിനെ- പകരം അവർക്ക് സ്മാർട്ട് ക്ലാസ് റൂമുകളും ഒക്കെ ആയില്ലേ ഇപ്പൊ ടീച്ചേഴ്സ് ഒക്കെയാണെങ്കിൽ ഫ്രണ്ട്സ് സിനെ പോലാ അപ്പം അതുകൊണ്ട് തന്നെ- അതുകൊണ്ട് തന്നെ ഒരുപാട് മുന്നേറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട് നമ്മുടെ എ എത്രന്ന് പറഞ്ഞാലും കേരളം ഒരുപാട് പുരോഗമിച്ചിട്ടുണ്ട് ഇപ്പം ഇപ്പം മാണെങ്കില് മറ്റേ ബസ് ബസുകളില് ഫ്രീ സൗജന്യ യാത്രയും അത് ക്ക കൊണ്ട് ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ട് കുട്ടികളുണ്ടല്ലോ ദൂരന്നൊക്കെ വരുന്ന കുട്ടികൾക്ക് എസ് ടി വക്കട്ടെ സ്കൂ നൊണെ പ്രൈവറ്റ് ബസ്സിലാണെങ്കില് പ്രൈവറ്റ് ബസ്സിലൊക്കെ പോകുമ്പോ ഒരു രൂപ രണ്ട് രൂപ ഒക്കെ പെർക്കിക്കൊണ്ട് പോകണ്ടേ അതിന് പകരം ചില്ലറ ഇല്ലെങ്കി ചെലപ്പം അവർക്ക് ഫുൾ ടിക്കറ്റ് എടുക്കണ വരും പണ്ടാണേ കെ എസ് ആർടി സിൽ സ്കൂൾ കുട്ടികള് പോകണമെങ്കില് ഫുൾ ടിക്കറ്റ് എടുക്കണമായിരുന്നു അല്ലെങ്കിൽ കാർഡ് എടുക്കണമായിരുന്നു ഇപ്പൊ അത് ആവശ്യം ഇല്ലാതെ ഒര അവസ്ഥയിലേക്ക് കേരളം എത്തിയല്ലോ അതൊരു നല്ലൊരു മുന്നേറ്റ അല്ലേ കേരളത്തിന്
ഉം അതെ അതെ പണ്ടത്തെ പണ്ട ഇപ്പൊ കാര്യം പറഞ്ഞില്ലേ പണ്ടത്തെ കാര്യം പറഞ്ഞപ്പോ ഇപ്പ് പ്പത്തെ സൗകര്യം കുട്ടികൾക്കുണ്ട് ഇപ്പോത്തെ ടീച്ചേർസ് എല്ലാം കുട്ടികളുആട്ട് ഫ്രണ്ട്സിന് മാതിരിയാണ് അവർക്ക് എന്തെങ്കിലും സങ്കടമോ എന്തോരു ബുദ്ധിമുട്ടോ ഏതൊരു കാര്യങ്ങളും- തൊറന്ന് പറയാൻ പറ്റും ടീച്ചറിന്റെ അട്ത്ത്- കാരണം ഒരു അ അവരുടെ പേരെന്റ്സ്- ത്ത് തെ പോലെ അതാത് അവരുടെ അമ്മയെ പോലെ തൊറന്നു പറയാൻ പറ്റുന്ന ടീച്ചേർസ് ആണ് ഇപ്പോള്ളത്- പക്ഷെ ഞങ്ങളൊക്കെ പഠിച്ച കാല ത്ത് ഉണ്ടല്ലോ ടീച്ചേഷ്സിന്റെ അടുത്തൊന്നും പറയാം പറ്റത്തില്ല- ടീച്ചേഴ്സ് എന്തെങ്കിലും പറഞ്ഞാൽ ഞാ ക്- പേടി യാരുന്നു- പറയാൻ തന്നെ പർ പർ ഓ തല്ലുന്നതു മാത്രമാണോ ഞങ്ങള് ഞാ നാ ഹ് പിന്നെ പഠിച്ച സമയത്ത് എന്റെ ക്ലാസ്സിൽ നാൽപത്തിയേഴ് കുട്ടികളാര്ന്ന് ഞങ്ങള് ടോട്ടൽ ഞാനുൾപ്പെടെ നാപ്പത്തിയേഴ് കുട്ടികളായിരുന്നു പഠി ച്ചിരന്നത് അപ്പൊ ഈ നാൽപ്പ കുട്ടിക്കളിലിങ്ങനെ ഫസ്റ്റ് സെക്കന്റ്‌ തേഡ് ഇങ്ങനെ ഒത്തിരി ബെഞ്ചുകൾ ഇട്ടിട്ടുണ്ട് ഈ ഇല്‌ ഇടത്ത് വിട്ട് വലത്ത് വിട്ട് പിന്നെ സെൻട്രൽ കൂടെ ഇങ്ങനെ ബെഞ്ച് ഇട്ട്ണ്. അപ്പൊ ഏറ്റവും കൂടുതൽ പഠിക്കുന്ന കുട്ടികളും കുറച്ച് കാശുള്ള വീട്ടിലെ കുട്ടികളെ മുന്നിലിരുത്തും ഇതില് കാശുള്ള വീട്ടിലാണോ കാശില്ലാത്ത വീട്ടിലാണോ പേരൻസിനൊക്കെ പേരൻസ് മീറ്റിങ്ങിനൊക്കെ വരുമ്പോ പി ടി എ മീറ്റിങ്ങിന് വരുന്ന സമയത്ത് അവരെ അവർക്കറിയാം. അവരളന്നു കുറിച്ചിട്ട് ഏറ്റവും കുറച്ച് കാശുള്ള വീട്ടിലെ കുട്ടികളെ കുറച്ച് പഠിക്കുന്ന കുട്ടികളെ ഫ്രണ്ടിലിരുത്തും. കുറച്ച് എങ്കിലും അറിയാൻ അറി അറിയാവുന്നവരെ കുറച്ച നേര ഒരു വിധം എഴുതാനും വായിക്കാനും അറിയാവുന്നവരെ ഒക്കെ ബാക്കിലോട്ട് കേറ്റും ഈ വായിക്കാൻ അറിഞ്ഞുടാത്തൊരെ ഫ്രണ്ടിൽ ഇരുത്തും കാശുണ്ട് അതിനായിരുന്നു അവന് മുൻതൂക്കം കൊടുത്തിരുന്നത് അപ്പൊ ഞങ്ങളെയൊക്കെ പുറകിൽ പിടിച്ചി ഇതു ഞങ്ങളൊക്കെ പാവപ്പെട്ട വീട്ടിലെ കു ട്ടിയായിരുന്നു അപ്പൊ ഞങ്ങളേയൊക്കെ പിടിച്ച് പുറകിലിടു രുത്തുമായിരുന്നു ഇരുത്തിയിട്ട് പിന്നെ ഒന്നും പഠിപ്പിക്കത്തില്ല ഇവർക്ക് മാത്രമെല്ലാം പറഞ്ഞു കൊടുക്കും പക്ഷെ ഇപ്പോഴത്തെ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞ അറിഞ്ഞൂടാത്ത കുട്ടികളെ ഫ്രണ്ടിൽ നിർത്തിയിട്ട് അവർക്ക് വേണ്ട ക്ലാസ്സുകള് അവർക്ക് എക്സട്ര ക്ലാസ് കൊടുക്കുകയും വൈകിട്ട് ഇരുന്ന് പഠിപ്പിക്കുകയും എല്ലാം ചെയ്യും. എന്ന് വെച്ചാൽ അവർക്ക് അതുകൊണ്ട് അവര് ഉന്നത വി ജയമാണ് അവര് നൂറ് ശതമാനം വിജയമാണ് ഇപ്പ സ്കൂളുകാരെല്ലാം ആഗ്രഹിക്കുന്നത്. അപ്പൊ ഈ ആഗ്രഹിക്കുന്നത്കൊണ്ട് കുട്ടികളെ അവരെ നല്ലോണം അവര് പഠിപ്പി പഠിപ്പി നുണ്ട്. ഈ പഠിക്കുന്ന കുട്ടികളെ കൂടെ കൊണ്ട് അവരെ പഠിപ്പിക്കുന്നുണ്ട്
അതെ അതെ
വേറൊ സംഭവം ഉണ്ടായി എന്റെ ബാല്യത്തിൽ അതും എനിക്കൊരു വിഷമം ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. എന്നെ എന്നെ മലയാളം പഠിപ്പിച്ച ഒരു ടീച്ചറുണ്ടായിരുന്നു. ആ ടീച്ചർ ആണെങ്കിൽ ഞാനൊരു ദിവസം എനിക്ക് അരയന്നത്തിന്റെ ഒരു കമ്മലുണ്ട് അന്നെനിക്ക് സ്‌ സ്വർണ്ണന്നുമില്ലായിരുന്നു അമ്മച്ചി അന്നത്തെ കാലത്ത് രണ്ട് രൂപ അഞ്ചു രൂപ ഒക്കെ കൊടുത്ത് ഈ കമ്മല് മേടിച്ചിടുവായിരുന്നു. ആ
ആ എ എന്നാ എന്നാ ശരി എന്നാ എന്നാ ശ ശരി എന്നാ ഞാൻ നാളെ വിളിക്കാൻ കെട്ടോ
ഒ ഓക്കെ